ഇതൊക്കെയുണ്ട് വിശേഷം
ഇവിടെ ഉണ്ടടി സുഖാട്ട് പോന്ന്
ആഹാ ഞാന ഇതേപോലെ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്തായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടി ഞാന ഇപ്പോ ഹോസ്റ്റൽ ലാടി
ആണാ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ ഇനീ പറഞ്ഞൊന്നല്ല
ആ വളരെ പെട്ടെന്നായിരുന്നു ഇപ്പൊ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയ പിന്നെ ഇത്രയും നാള് വീട്ടിൽ നിന്ന് വിട്ട
പിന്നെ ഹോസ്റ്റലാണല്ലോ എങ്ങനാ നിനക്ക് വലിയ രീതിയിൽ പാചകം ഒന്നും അറിയത്തില്ലല്ലോ പിന്നെ എന്തോ ചെയ്യും അവിടെ ഹോസ്റ്റൽ ഫുഡ് ഉണ്ടോ അതോ നമ്മൾ സ്വയം കുക്ക് ചെയ് കഴിക്കുവാണോ
ആഹ സ്വയം കുക്ക് ചെയ്യുവാടിയ പക്ഷെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊന്നും വലിയ പിടിത്തമില്ല ഞാനിങ്ങനെ യ റ്റുബി നോക്കിയിട്ടും ചാറ്റ് ജിപീടീ നോക്കിയിട്ടും ഒക്കെയ ആണ ഉണ്ടാക്കുന്നത്
നിന്റെ സൗണ്ട് നല്ലോലെ എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ ഒന്ന് ഉറക്കെ സംസാരിക്കാവോ
ആ എടി ഹലോ കേക്കാവോ ഹലോ ആഹ അങ്ങനെ നിനക്ക് പിന്നെ പാചകത്തി ഭയങ്കര കൈപുണ്യമാണല്ലോ നിനക്ക് എന്തെങ്കിലും റെസിപ്പീസ് പറഞ്ഞു തരാനുണ്ടോ
നിനക്ക് ഏതിന്റെ റെസിപ്പിയാ വേണ്ടത് പറ ഞാൻ പറഞ്ഞുതരാടി
ചിക്കൻ കറിയുടെ ഒക്കെ റെസിപ്പി അറിയാവോ നിനക്ക് എന്റെ സൗണ്ട്
ചിക്കൻ കറി നമ്മള് കേക്കുന്ന പോലുള്ള അത്ര വലിയൊരു പേടിയുള്ളതി കാര്യമല്ല സിമ്പിൾ റെസിപ്പിയണുള്ളത് പിന്നെ നമുക്ക് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഉപ്പിന്റെ അളവ് പിന്നെ ചിക്കൻ എടുക്കുമ്പം ബാക്കിയുള്ള ഐറ്റംസിന്റെ ആളാവും ഇപ്പ ചിക്കന്റെ ഒരു ഐ ഒരു വെയിറ്റ് പോല ഇരിക്കും ബാക്കിയുള്ള ഐറ്റംസ് എടുക്കുന്നതിൻന്റെ അല്ലെങ്കിൽ ഉപ്പിന്റെ അളവ് പൊടികളുടെയ ഒക്കെവ അളവ് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതിവേറ ഒരു പ്രശ്ന അകത്തില്ല ഇപ്പം പെട്ടെന്ന് പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കി തരുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റില പറയയാണെങ്കിൽ ഇപ്പ കുക്കറില് ഇപ്പം നിനക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഏറ്റവുടെ എളുപ്പം അതാകുമ്പോ ഒത്തിരി ടൈം വേസ്റ്റ് ആവത്തില്ല കേൾക്കുന്നുണ്ടോ
ആ നിനക്ക എന്റെ സൗണ്ട് കേക്കാവോ ഹലോ
ചിക്കൻ ഇപ്പം അഞ്ഞൂറ് ഗ്രാം എടുക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അര കിലോ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങൾ ആയിട്ട് മുറിക്കുക എന്നിട്ടരു സവാള എടുക്കുക അതിപ്പോ നിങ്ങൾ ആൾക്കനുസരിച്ചു ഇപ്പം രണ്ട്, മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സവാള് അല്ലെങ്കിൽ രണ്ടര സവാള എടുത്താൽ മതി അതെന്ത് ചെയ്യണംന്ന്റിയാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ട് പിന്നെരു തക്കാളി എടുക്കണം അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ വേണ്ടന്ന് പറഞ്ഞാൽ ഇഞ്ചിയ വെളുത്തുള്ളി ഇഞ്ചിയ വെളുത്തുള്ളി എന്ന് പറയുന്നത് എല്ലാ കറികൾക്കും മിക്ക കറികൾക്കും ഒരു ടേസ്റ്റ് കൂടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പാട്ടന്ന് പറയുന്ന ഇഞ്ചിയും വെളുത്തുള്ളി അപ്പൊ അത് ഒഴിവാക്കരുത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചെടുക്കാം പിന്നെ പൊടികളായിട്ട് നമുക്ക് പറയുന്നന്ന് പറ പിന്നെ മുളക് പൊടി എടുക്കണം മല്ലിപ്പൊടി എടുക്കണം മഞ്ഞൾപ്പൊടി എടുക്കണം പിന്നെ ഗരം മസാല പിന്നെ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ നമ്മുടെ സാധാരണ എണ്ണയും വെള്ളവും കറിവേപ്പിലേ ഇത് തന്നെ എല്ലാം ഇടുമ്പ തന്നെ നമ്മൾ ചിക്കൻകറി റെഡിയായി പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നന്ന് വിചാരിച്ചാ ഇയിപ്പ കുക്കറിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കർ ചൂടാക്കുക അതിലോട്ട് എണ്ണ ഒഴുക എണ്ണ ഒഴിക്കുന്ന രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അതി കൂടരുത് എന്ന അതില് കുറയും ചെയ്യരുത് ആ ഒരു ലെവലിൽ തന്നെ നിക്കണം
ഹലോ ഹലോ കേൽകാവോ കേൽകാവോ ഹലോ
ത്തിട്ട് അതിലോട്ട് ന കറിവേപ്പിലയും സവാളയും കൂടെ ചേർത്ത് എന്ത് ചെയ്യണം നല്ലതുപോലെ വയട്ടണം വട്ടണംന്ന് വെച്ചാൽ ഒരു ബ്രൗൺ കളറാവകല്ലോ ഒരു സവാള നല്ല കരി ക കരിഞ്ഞു പോവരു നല്ല ബ്രൗൺ കളർ ആകുമ്പ നമ്മുടെ ഈ ഇഞ്ചിയ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യാ ഒരു രണ്ട മിനിറ്റും കൂടെ ഒന്ന് വഴറ്റുക എന്നിട്ട് എന്ത് ചെയ്യാ അതില് പൊടികളിണ്ട് അപ്പൊ പൊടികള് എന്ത ചിലപ്പോ ഓർമ്മ ഇട്ടാൻ വണ്ടി ഒന്ന് എഴുതിയടുു ത്തോ പൊടികളെന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടും മല്ലപ്പൊടുംക്കെല്ലാടെ ചേർത്ത് നല്ലതുപോലൊന്നും ഇളക്കിടുക്ക
ഹലോ കേക്കുന്നുണ്ടോന്ന് ഒന്ന് പറയാവോ ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ
ആ മുളക് പൊടി എന്ന് പറയുമ്പോ ഒരു ടിസ്പൂൺ എടുക്കുക മല്ലിപ്പൊടി എന്ന് പറയുമ്പോ രണ്ട് ടിസ്പൂൺ എന്ന് വെച്ചാ മുളക് പൊടി ഒരു ടീസ്പൂൺ ആകപോ മല്ലിപ്പൊടി കുറച്ച് കൂടി നൽക്കണം അതായത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ എടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അരമതി പിന്നെ ഗരം മസാല ഒരു ടീസ്പൂൺ ഗരം മസാല സാലന്ന് പറഞ്ഞ നമ്മടെ മസാലപ്പൊളികളല്ലേ മറ്റേ ഇതൊക്കെ ഗ്രാമ്പൂ പട്ട എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ അതൊക്കെയാണ് നമ്മുടെ മസാലപ്പൊടി അതൊക്കെ ഒരു ഒരു ടീസ്പൂൺ എടുക്കാം പിന്നെ കുരുമുക് പൊടി വേണമെങ്കിൽ ചെന്ന വച്ചാൽ എരിവും എനിക്ക് എരിവും ഇഷ്ടം ഇഷമാണെന്നുണ്ടങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം ആ് വേണന്ന് ചേർത്താ മതി പിന്നെ ഇതെല്ലാം കൂടിട്ട് നല്ല ഈ പൊടികളെല്ലാം കൂടി ഇട്ട് നല്ലത്പോലെ ഇളക്കിയിട്ട് അതിലോട്ട് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കും നീ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കണ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് അപ്പം നിനക്ക് ഉപ്പിൻ്റെ അളവ് നിനക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊരു ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് കറി വെന്ത് വരുമ്പോഴത്തേക്കും നിക്ക് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് മുന്നേ തോന്നെയിട്ട് കൊടുക്ക ഉപ്പ് കൂടിയ നമുകൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഇടാം മനസ്സിലായോ പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് എന്ത് ചെയ്യാ
ഹലോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ കേക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്
ബാക്കി പറ ബാക്കി പറ
വെള്ളം ചേർത്തിട്ട് ആ കുക്കറിഅടപ്പ് വെച്ചിട്ട് മൂടി ആ ലോക്ക് ചെയ്തിട്ട് ഒരു ഇരുപത് - ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വേവിക്കാം അല്ലെങ്കിൽ സോറി അത് നമ്മുടെ പാനേ ചെയ്യുമ്പോഴാ കേട്ടോ നമ്മ കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കന് അധികം വേവില്ല അപ്പൊ ചിക്കൻ എന്ത് ചെയ്യണം ഒരു രണ്ട് അല്ലെങ്കിൽ നിനക്ക് കുറച്ചും കൂടെ വെന്ത് നല്ലൊരു കുഴ കൊഴാനിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് വിസിൽ അടും അല്ല നിനക്ക് നോർമൽ രീതിയിലാണ് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ രണ്ടു വിസൽ ചിക്കൻ എടുപ്പിക്കാം ഇപ്പൊ നമ്മുടെ ബീഫ് ബീഫിനാണ് നമുക്ക് ഭയങ്കര വേവുള്ളത് അപ്പോൾ ബീഫിനൊക്കെ നമ്മൾ സാധാരണ എട്ട് മുതലോ പത്ത് വരെ വിസിൽ വരെ നമ്മൾ കുക്കറിലാണ അടിപ്പിക്കും ഒരു ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അത്ര വേവില്ലല്ലോ ഇപ്പൊ രണ്ട് വിസിൽ അടിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യ പോഫ് ചെയ്യ എന്നിട്ട് പിന്നെ അത് വിസിലൊക്കെ പോയി കഴിയുമ്പോ നീർ തുറന്നിട്ട് നിക്ക് ഓപഷണൽആണു കാരണം നമ്മുടെ മല്ലിയെല നമ്മക്കറിയാലോ നല്ല മണവും കറി ക്ക് നല്ല കുറച്ചൂ സ്വാദം വരു സാധന ട്ട് കറിവേത്തിലേക്ക ഇട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിന്ന് ഇിളക്കി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ആ അ നമ്മുടെ ചിക്കൻ കറി റെഡി ആയി ഇതോ ഇത് നമുക്ക് നമ്മുടെ ചെറിയാലോടി ചോറും ചപ്പാത്തിയ ഒക്കെട്ട് അടിപൊളിയാണ് കഴിക്കാനായിട്ട്
അതെ അതെ നീ നീ നീ പണ്ട ഉണ്ടാക്കുന്നത് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആായിരുന്നു അപ്പൊ ഇതൊക്കെയ ആയിരുന്നു നിന്റെ റെസിപ്പീസ് അല്ലേ
എന്തുവാ ഈ നമ്മുടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണംന്ന് പറഞ്ഞാ ടേസ്റ്റ് കൂടാൻ വേണ്ടിന്ന് പറഞ്ഞാ നമ്മുടെ തേങ്ങാപ്പാലല്ലേ തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടും അതായത് റി വേറ വേറരു ടേസ്റ്റ് വരും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരപ്പൊടി ഒരു ഒരു ഒരു നുള് പെരിചീരപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് കൂടും
ഉം പിന്നെ നിന്റെ സ്പെഷ്യൽ ആയിരുന്നല്ലോ നമ്മുടെ മീൻകറി മീൻകറിയുടെ റെസിപ്പി അപ്പ കൂടി ഒന്ന് പറഞ്ഞു തരുവോ
മീൻകറിന്ന് പറയുമ്പം നമ്മള് മീന്റെ ഒരു ആദ്യം നമ്മൾ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കുക അതാണ് മീൻകറിയടെ ഏറ്റവും വലിയരു പ്ലസ് പോയിന്റ്ന്ന് പറയുന്നത് കാരണം നല്ല മീൻ ആ മീന എടുക്ക മീയിനകത്ത് മീൻ കറി സിമ്പിൾ അടി മീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമുക്ക് മീൻ വേണം അതിപ്പോ എന്ത് മീനാണെങ്കിലും എ പിന്നെ കുടംപുളി വേണം കുടംപുളി ഒരു മൂന്ന് നാല് കഷണം എടുക്ക പിന്നെ ചെറിയുള്ളി വേണം അത് ചതച്ച വെക്കാ ഒരു പത്ത പന്ത്രണ്ടെണ്ണം ചതച്ച വെക്കാ പിന്നെ ഞാൻ പറഞ്ഞലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇല്ലാത്ത് ഭൂരിഭാഗം കറികള ഇില്ല അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി എടുക്കുക പിന്നെ പച്ചമുളക് പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ മുളക് പൊടി പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി
നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണോ അതോ ജസ്റ്റ് ഒന്ന് ചതച്ചാ മതിയോ
പേസ്റ്റ് പേസ് ചതച്ചത് അല്ലെങ്കിൽ ഒന്നുകിൽ ചതച്ച വെക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കുക പേസ്ി ആക്കുമ്പോ പേസ്റ്റ് ആക്കുമ്പോഴും ചതക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളി ഇങ്ങനെ കടിക്കുമ്പോ ചിലർക്ക് ഇഷ്ടമല്ല ചിലവർക്ക് അതിങ്ങനെ കറി കൂട്ടുമ്പോ ചോ അടിക്കുമ്പോഴ കടിക്ക്പോ ഇഷ്ടല്ല അൊ നമ്മള് ചതച്ചിടവാണ ണ്ടെങ്കിൽ ആ ഒരു പ്രശ്ന അറത്തില്ല മനസ്സിലായോ അൊ അനെ നിനക്കങ്ങനെ കിക്കുമ്പോ എന്തെും െ നീ ചെയ്യ പേ ആിട പിന്നെ തയ വതോന്ന് ചോദിച്ചാല് നമ്മള ഈ കുടംപൊളി ഇല്ലെടംപൊളി ഒരു പതിനഞ്ച് മിനിറ്റ് നീന്തിയാ വെള്ളത്തിലിട്ട് കുതിർ വെക്കണംഈ മീൻകറ അ എ നഴും വെുമ്പോ ഒരുൺചട്ടി വെക്കുണുണ്ടെിൽതിൊ ഒരു പ്രത്യേകടേസ്റ്റ് നമു കിട്ടുംപ്പോ ഹോസ്റ്റലൊക്കെ നിനക്ക് മൺചട്ടി അവൈലബിൾ ആകുവോ
ഹം
അതൊന്ന് നോക്കണം കേട്ടോ ഹോസ്റ്റലൊക്കെയാണെന്നുണ്ടെങ്കിൽ മൺ എടു എന്നിട്ട് നമ്മളെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഉലുവയും കറി പ്പിലും കൂടിട്ട് മൂപ്പിക്കണം
ഉം
മനസിലായ ഒഴിവും കറിവേപ്പില ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ചെറിയ ഉള്ളിയും നമ്മുടെഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ പച്ചമുളക കൂടി ഇട്ട് ചേർത്ത് വഴട്ടുക എന്നിട്ട് ഈ മുളക് പൊടിയും മല്ല
ഇത് ഏത് മീനിന്റെ അടി ഇത് ഉലുവ മീനാണോ അതോ സാധാ കൊച്ചു കൊച്ചു മീനളുടെ റെസിപ്പിയാണോ
ആ ഇതിൽ അയല വരുന്നുണ്ട് നെയ്മീൻ വരുന്നുണ്ട്
ചൂര ഒൊക്കെ ഇങ്ങനെയാണോ വക്കുന്ന
അല്ലടി ചൂര നമുക്ക് തേങ്ങ അരച്ച വെക്കുന്നതില് ചൂര പറ്റത്തില്ല ചൂരന്ന് പറയുമ്പോ നമുക്ക് വറുത്തെരച്ച് വെക്കുന്നതിലാണ് ചൂരക്കാർെ നല്ല ഒരു ചൂരയ്ക്ക് പറ്റിയൊരു ഒരു സംഭവം അതാണ് വറുത്തര വെക്ക അതായത് നമ്മുടെ തേങ്ങ വറുക്കണം നമ്മള തീ കൊഞ്ു തീ വറക്കത്തില്ലേ അതുപോലെ തേങ്ങ ത്തിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു കട്ടി കളർ കട്ടി ഒരു രക്തത്തിന്റെ കളർ പോലെരിക്കും ചൂര കറ പറ പക്ഷെ നമ്മള് തേങ്ങ അരച്ച ണ്ട കറികൾ ഇപ്പ ഞാൻ പറഞ്ഞ റെസിപ്പി നമ്മുടെ തങ്ങ മാത്രം അച്ച വെക്ക അതായത് വറുക്കത അരിച്ച് വെക്ക ുന്ന കറിയാണ് അതിനകത്ത് നമ്മുടെ അയല പറ്റും മത്തി വറ്റും നെയ്മീൻ പറ്റും കാളാഞ്ചി വറ്റും അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ വേണങ്കിൽ ഇതിങ്ങനെ അരച്ച് വെക്കാം എന്നിട്ട് ഈ ചട്ടിക്കകത്തോട്ട് നമ്മൾ ഇപ്പ തേങ്ങ എടുക്കുക ആ തേങ്ങക്കകത്തോട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും ചെറിയ ചെറിയ ഉള്ളിയും നല്ലതു പോലെ പേസ്റ്റ് അരച്ചെടുക്കാം അതല ആ തേങ്ങാട ആ തരിതരി മാറ്റിയിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക എന്നിട്ട് അതീ എന്തുവാ ചൂടായ ചട്ടി ചട്ടിക്കകത്തോട്ട്എണ്ണ ഒഴിച്ചിട്ട് ഉലുവയും നമ്മുടെ കറിവേപ്പിലയും അങ്ങോട്ട് മൂപ്പി പ്പിച്ചിട്ട് ഈ അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അരപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ത്ത് അതിലോട്ട് ആവ്യശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നീ എന്ത് മീനാണോ നീ ഇടുന്നത് ആ മീനകത്തൊട്ട് ഇട്ട് കൊടുക്ക എന്നിട്ട് നല്ലത്പോലെ ഇളക്കിട്ട് അതിലോട്ട് തക്കാളി ഒരു പകുതി ഇപ്പ നമ്മൾ കുടമ്പുളി ഇടുന്നത് കൊണ്ട് അതുകൊണ്ട് തക്കാളി വേണങ്കിൽ ഇടാം അല്ലെങ്കിൽ പുളി അനുസരിച്ച് ഇപ്പ നല്ലൊരു മൂന്നാല്
പുളി പുളി ഇല്ലെങ്കിൽ നമ്മള് കൊറച്ച് തക്കാളിയും കുടീചേർത്താ ച തക്കാളിയും കൂടി അരിഞ്ഞിടാ അല്ലേ
അതെ അതെ പുളി വേണെന്നുണ്ടെങ്കിൽ തക്കാളി ഇടുക
എടീ വടക്കംപുളിക്ക് പകരം പിഴുപുളി ഇട്ടാ കൊഴപ്പുണ്ടോ
പിഴിപുളി പറ്റത്തില്ല കുടംപുളിയാണ് മീൻകറിക്ക് പറ്റുന്നത് പിഴുപുളി വേറെയാ ആണോ ഞാൻ അറിഞ്ഞാൻ കേട്ടട്ടില്ല പിഴിപുളി എന്നുള്ള സാധാരണ നമ്മുടെ ചമ്മന്തിക്കൊക്കെയാണ് പുളി അരയ്ക്കാ അല്ലെങ്കിൽ നമ്മുടെ രസത്തിന് അതൊക്കെയാ പിഴിപുളി ചേർക്കുന്നത്
ഉം ചിലര് ചിലര് ഈ വടക്കൻ പുളി ഇഷ്ടമല്ലാത്തവര് ത്തൊരു പിഴു പുളി ചേർക്കാറുണ്ട്
ആണല്ലേ എനിക്കാ ൻ ഇപ്പോഴാണ് കേക്കുന്നത്
എന്നിട്ട് ലാസ്റ്റ് നമ്മള്
നീ ഏതാണ്ടൊക്കെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുവല്ലോടി നമ്മുടെ ഹ് മറ്റേ ഓരോ ജൂസ് ഉണ്ടാക്കുമല്ലോ എനിക്കാണെ അങ്ങനത്തെ പരിപാടികളൊന്നും അറിയത്തില്ല അതെതെ
എ ബി സി ജ്യൂസ് എന്താ നമ്മൾ ആപ്പിള് ബീട്രൂട്ട് ക്യാരറ്റ് ഇത് മൂന്നുമാണല്ലോ എ ബി സി അത് മൂന്നും എടുത്തിട്ട് വേണെങ്കിൽ നമുക്ക് പച്ചക്ക് അടിക്കാം പക്ഷെ ചിലർക്ക് അതിന്റെ കവർപ്പ് ഇഷ്ടപ്പെടത്തില്ല അന്നേരം പുഴുങ്ങിയിട്ടായാലും അടിച്ചാൽ മതി അത് അടിച്ചിട്ട് കുടി ക്കുമ്പോൾ വളരെ നല്ല നമ്മുടെ സ്കിന്നിനായാലും എല്ലാം വളരെ നല്ലതാണ് നമുക്ക് കുറച്ച് ടാനൊക്കെ മാറി കുറച്ച് കളർ ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ ബ്ലഡ് കുറച്ച് വരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് എ ബി സി ജ്യൂസ് നാച്ചുറൽ ഗ്ലൂട്ടാത്യോൺ ആണെന്നാണ് പറയുന്നത്
ആ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൊറെ കേട്ടിട്ടുണ്ട് കാരണം നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോ കുറേ പേര് ഇതിന്റെ ഒരു ബിസിനസ്സ് തുടങ്ങിട്ടുണ്ട് ഈ ഒരു എ ബി സി ജൂസ് ഈ പൊടികള് വിറ്റിട്ടുള്ള ബിസിനസെ
അതെ അതെ അതെ അതെ അതെ നീ ഇപ്പം ഇ മീൻ കയറി മുളക് വെച്ച കാര്യമല്ലേ പറഞ്ഞ തേങ്ങ അരച്ചു വെക്കുന്ന എങ്ങനാണന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്
തേങ്ങ അരച്ചു വെക്കുന്നതന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പം തേങ്ങ ഇല്ലാതെ ആ പൊടികള് ചേർത്ത് ഇങ്ങനെ വഴറ്റ കുട്ടി അങ്ങ് വെള്ളം ഒഴിച്ചി ഈ കുടമ്പുളി ഇട്ട് മീനും ഇട്ടങ്ങ് തിളപ്പിച്ചു എടുക്കുവായിരുന്നു പക്ഷെ തേങ്ങാട പറഞ്ഞാൽ തേങ്ങക്കകത്ത് ഈ പൊടികൾ ഇട്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് അരച്ചങ്ങ് എടുക്കണം എന്നിട്ട് ആ തേങ്ങ ആ അരച്ചത് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ ഉപ്പും ഇട്ട് കുടമ്പുളി ഇട്ട് മീൻ മീനും ഇട്ട് തക്കാളിയും വേണ്ട തക്കാളി ഇട്ട് പച്ചമുളകും ഇട്ടിട്ട് നല്ലോെല തിളപ്പിച്ചെടുത്തിട്ട് അവസാനം കുറച്ച് കറിവേപ്പിലേയും കൂടി ഇങ്ങനെ തൂവി കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അര ചുള്ള മീൻ കറി റെഡി അങ്ങനെയൊക്കെ നോക്കിയാൽ മതി പിന്നെ മീനൊക്കെ വറുക്കാനും ഫ്രൈ ചെയ്യാനൊക്കെ അറിയാവല്ലോ
ആ മീന് ഫ്രൈ ചെയ്യാൻ അറിയാം പക്ഷെ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒ പററ ടസ്റ്റ് കൂടാൻ വേണ്ടി നമ്മളപ്പം വേറെ കുട്ടികൾ ഉണ്ടല്ലോ അപ്പ അവരുടെ ുന്ന കുറും കൂടി നല്ല ടേസ്റ്റ ആയിട്ട് ആക്കാൻ വേണ്ടിട്ടൊന്ന് പറഞ്ഞു തരമ ഒരു സിി